എവിടെ ആഹ ഞൻ വീട്ടിൽ തന്നെ മഴയൊക്കെ ഉണ്ടോ?
ഓ മഴ പെയ്യാണ് അല്ലെങ്കിൽ ഞാൻ എവിടെേങ്കിലും പോനെ അവന്നെ വീട്ടിൽ കയറിയിരിക്കാണ്.
ഓ ഞാനും അത്ന്നെ ഒരു വല്ലാത്ത അന്തരീക്ഷം തന്നെല്ലേ.
സത്യം ഇതിപ്പോ എപ്പ പെയ്യും, എപ്പ മഴ തോരും, എന്ന് പറയാൻ പറ്റാത്ത അന്തരീക്ഷം.
ജുലൈ മാസമൊക്കെ ആകുമ്പോ മഴ തീരാനുള്ളതാണ്.
തിരന്നോള്ളതാണ് എനിട്ടാണ് ഇത്തവണത് മെയ്യിൽ തന്നെ മഴ തുടങ്ങിയില്ലേ.
ആ ഇനി പോ ഓണമക്കെ ആകുമ്പോ ഇനി എന്തൊരു അവസ്ഥയും എന്തോ. ഇടാ അതുപോലെ ഓണം ഇപ്രാവശ്യം. ആഗസ്റ്റ്ല
ആഓ
അ സെപ്റ്റംബറിൽ എലയോ
സെപ്റ്റംബറിലാണ്. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ മാറി മാറി വരും. ഓഗസ്റ്റില് വരയും ചെയ്യും. എനിക്ക് അത് ഈ കലണ്ടർ ഇറക്കണവർക്ക്ങ്ങനെ ഇറക്കിയാ പോരെ.
ഓ അതാണ് എന്തിനൊക്കെ മാറ്റങ്ങളാ എന്ത്തു. കുറെേ നാള് നടക്കണ കോമ്യൂണിക്കേഷ ശേഷം എന്തിനൊക്കെ നടക്കണ എന്തോ ഇപ്പം.
അതെ ഈ കൊറോണക്ക് ശേഷം സമയം തന്നെ പെട്ടെന്ന് പോണ്.
ഉം പക്ഷെ രാവിലെ തൊട് ഉച്ചയുള്ള സമയം പോകാൻ ഭയങ്കര പാടാണ്. നട ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോണത്.
പ്രത്യേകിച്ച് ക്ലാസ്സിന് വേമെങ്കിൽ നല്ല പാടാണ് പോവാൻ.
ആ നല്ല പാടാണ് പോവൻ പോത്തില്ല ന നിങ്ങവിടെ റേഞ്ച് ഉടോ ഉടാ ഉം
റേഞ്ചിന്റെ കാര്യമാണ് വേറൊരു കോമഡി ഇപ്പം. ഒരു ഒന്ന് രണ്ടാഴ്ചയാകും റേഞ്ചും ഇല്ല. ഇപ്പ നമ്മടെ സംസാരിച്ചോണ്ടിരിക്കുമ്പം. കട്ടായി കട്ടായിയാണ് കേൾക്ക്ണത് ഞാൻ പറഞ്ഞത് അവർക്ക് എങ്ങനെയാണ് കേൾക്കുന്നത്. ഉ കോള് ചെയ്യുമ്പോ.
എനിക്ക്
ആര് അതിട്ടാണ് അതു. അത് അവനാണ് ചാൻസ് വോണം മഴ തുടങ്ങിയയിന് ശേഷമാണ്. ഓ ഇവിടെ അടുത്തൊരു ഏട്ടന്റെ ടവർ ഉണ്ട് ഫൈവ് ജി ടവർ
ആഹ
എന്നിട്ടാണ് ഈ യരുത് ടവർ അവർല്ലാത്ത അടുത്തുള്ള അവസ്ഥ ജീയോണ്ല്ലേ. ഏ അതെങ്ങനെയുണ്ട്.
ഈ ഫൈവ് ജി ഫോണുകള ഫ
ആഹ ഫൈജി ഫോ
ഉം അല്ല അപ്പൊ ഫോർ ജി സെപ്പറേറ്റ് ഉണ്ട അടാ ഫോർജിക്ക് വേണ്ടി വേറെടവർണ്. വരുന്ന
ഇല്ല ഇല്ല ഇല്ല ഇവര് ഉള്ള ടവർള് ഫൈ ജി അയച്. അപ്പം അപ്പം ഈ ഫോർ സപ്പോർട്ട് ആവണെല് ഫോർ. ഫോ ഫോർ ജി കിട്ടുകാണ് എന്റെ ഫോണില് ഇപ്പം നമ്മക്ക് ലെവൽ പോയിട് വെച്ചാ ചെറിയ ലെവലിൽ ചെറിയരു വലിപ്പോവും അതേപോലെ. അപ്പ അതില് സപ്പോർട്ട് വേണേല് മാക്സിമം അവര്ട്ട ഉം അതെ
സക്റ്റെബിൾ അന്നാ അത് മാത്രം നമക്കിടും
അത് മാത്തറേ കിട്ടൂ അതെ ഫൈവ് ജി എടുക്കണ ലാഭാ ഇപ്പൊ ഫൈവ് ജിയിലാണെങ്കി അൺലിമിറ്റ് നെറ്റ് ഒക്കെ ഉണ്ട്. ആഹ് അലിമിറ്റഡ് ഡേറ്റ ആണ് മുന്നൂറ്റമ്പത് രൂപയെങ്ങാണ്ട് ചെയ്താ കിട്ടും. ആഹ് സ്പീഡും ഉണ്ട് മൂവി എത്ര വേണങ്കിലും സിനിമ എടുക്കാം.
ഫോണിൽ സപ്പോർട്ട് ആകുന്നത് ബേസ് ചെയ്തിട്ടല്ലേ ഇങ്ങനെ മാറുന്നത്.
ആഹ് ഫോണി സപ്പോർട്ട് ആവണം.
ഉം എന്റത് പഴയ ഫോണാ അപ്പം എന്റെ റിയൽമി സി ഫിഫ്റ്റി പണ്ടറത് ഉം അഞ്ചു വർഷ ആയി ഫോൺ എടുത്തിട്ടേ. എങ്ങനെ പോണാ എന്തോ മുന്നോട്ട് ആഹ് പക്ഷെ ഇത് ഒരുപാട് നാള് നിക്കുമന്ന് എനിക്ക് തോന്നില്ല. ഇത്രയും വർഷ ആയില്ലേ ഒരു ഫോണിന്റെത്. അല്ലടാ അഞ്ച് വർഷമൊക്കെ ആയി ഇനിയിപ്പം
ആഹ് ഫോൺണ്ടെ കാലാവധീന്നർഞ്ഞാൽ മൂന്ന് വർഷമാണ്.
അതാണ് ഇത് ഇത്രയും നാളും നിന്നത് തന്നെ ഭാഗ്യോന്നു ഞാൻ കരുതുന്നു. അല്ലാതെന്തു പറയാൻ ഉം പിന്നെ ഇപ്പഴും നല്ല ക്യാമറയൊക്കെ നോക്കിയല്ലേ എടുക്കു എല്ലാരും.
ആഹ് ഇപ്പൊ തന്നെ ഫോണിന്റെ വിലയൊക്കെ കൂടിയെടി. ഇതിന്റെ അത്തുള്ള ചി പ്പിന്റെയും വെ എല്ലത്തിന്റെ വെലങ്ങൻത്തൊക്കെ കൂടി.
ആഹ് അപ്പ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത്.
അതൻസരിച്ചാണ് ഇപ്പ ഫോണിന്റെ പൈസയും കൂടി എല്ലാം കൂടി
ഊം
സ്റ്റേഷൻ ന്നർണ സാനം കേട്ടിട്ടുണ്ടൊ?
ഞാൻ കേട്ടിട്ടുണ്ട് ഷെ നിക്ക് എന്തിരാണെന്ന് അറിഞ്ഞൂടാ.
പ്ലേ സ്റ്റേഷൻ എന്ന് പറയുമ്പോ നമ്മള് നമ്മളെ ഈ കമ്പ്യൂട്ടറിനെ സി പി യു ഇല്ലേ?
ആഹ്
അത് സി പി യു ബെയ്സാണ് അത് പ്രവർത്തിക്ക്ണെ. അതേപോലെ നമുക്ക് ഗെയിം കളിക്കാൻ ഒരു സാനവുണ്ട് പ്ലേസ്റ്റേഷൻ അല്ലെങ്കിൽ നേരെ സി പി യൂ ന്ന് പറഞ്ഞോ. ഫോണിലുള്ളേ അല്ല. അത് നമ്മുക്കിങ്ങനെ ഈ പി സി ലൊക്കെ കളിക്കുന്ന ഗെയിംസ് ഇല്ലേ.
ആഹ് ആഹ്
അതില് കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഗെയിംസ്.
ഉം
അതിന്റെ മാക്സിമം ക്വാളിറ്റിയിലിട്ട് നമുക്ക് പ്ലേ സ്റ്റേഷനിൽ കളിക്കാൻ പറ്റും.
ഓഹ്
ഉം അതാണി സംഭവം. അതിന്റെ വില കൂടി കമ്പ്യൂട്ടർള്ള പാർട്സിന്റെ വിലയും കൂടി വരണുണ്ട്.
ഉം
ഈ സംഭവം ഈ യുദ്ധ ഇതൊക്കെ നടക്ക്ണ്ടോണ്ടാണെന്ന് തോന്ന്ണ്.
ആയിരിക്കും. അത് മാത്രല്ലേ ഇപ്പൊ ആളുകൾ വേടിക്കാനുള്ള ആളുകളും കൂടിയില്ലേ. ഇപ്പ എല്ലാരും ഒരുപാട് നാളൊന്നും ഒരു ഫോണോണ് യൂസ് ആകൂലല്ല. പുതിയ പുതിയ ടിക്നോളജി വരുമ്പം മാറും.
ഈ എനിക്ക് തോന്ന്ണ് ഈ ഐഫോണൊക്കെ ഏണെങ്കി ഇതിന്റെ ഫാൻസ് ഉണ്ടവർക്കെ. ഐഫോൺന്റെ ഫാൻസുകാര് അടുത്ത ഐ ഫോൺ ഒരു വർഷ ഉപയോഗിച്ചിട്ട് അടുത്ത ഐഫോൺ ഇറങ്ങും. അ
ആഹ് അതെ ആണ്. പക്ഷെ അഹ് എനിക്കോന്ന്ണ് ഇപ്പോ ഐഫോണിനേം കാട്ടി അല്ലാത്ത ഫോണുകളാന്ത എല്ലാരും ചൂസ് ചെയ്യുന്നാ. അതെനിക്ക് തോന്ന് ന്ന് ചാർജിന്റെ ഇതൊക്കെ നോക്കിയായിരിക്കു അല്ലേ?
അഹ് സത്യം കാരണം ഇപ്പൊ ഈ ഐ ഫോൺ ഉപയോഗിക്ക്ണവർക്കും വേറൊരു ഫോണിന്റെയും കൂടെ ആവശ്യം വരും.
ആഹ് വരും തെ ആഹ് രണ്ടു ഫോൺ യൂസാക്കും. ഒന്ന് ഒഫീഷ്യലും ഒന്ന് അല്ലാത്യൊക്കെ
ആഹ് അതെ അങ്ങനെ ഉപയോഗിക്കാടി ഈ ഒഫീഷ്യൽ ആയിട്ട് ഐഫോൺ എടുത്തിട്ട് അല്ലാതാ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവരുണ്ട് നല്ല എന്നലെ നടക്കും
ഉം
ബാറ്ററിയൊക്കെ ആൻഡ്രോയിഡ് തന്നെ നല്ലത്
അതുകൊണ്ട് ഇപ്പ സാംസങ് നല്ല ഫോണാണെന്ന് പറയാ അതുപോലെ ഐക്യൂ എന്തിരി മോട്ട്രോള് എന്തിരി മോട്ട്രോള എന്തിടാ ആഹ് അതൊക്കെ നല്ല ഫോണ എല്ല പോകതാണെന്ന് പറയുന്നു
ആ അതൊക്കെ അതിന്റെയൊക്കെ നല്ല നല്ല മോഡലുകൾ ഇറങ്ങി ഇപ്പൊ തന്നെ ആ മുമ്പൊക്കെ ഐഫോൺ ആയിരുന്നു ഏറ്റവും നല്ല പെർഫോമൻസ് തരണ ഫോണെങ്കിലും ഇപ്പം ഐഫോണിനക്കാളും പെർഫോമൻസ് തരണ ഫോണുകളുണ്ട് ഒരുപാട് ഫോണുകളുണ്ട്
എല്ലാരും ഇപ്പൊ അങ്ങനെ കൊള്ളേ എടുക്കണം
ഉം ഇപ്പം വില ഐഫോണാണെങ്കിൽ ഐ ഫോണിനെക്കാൾ ഫീച്ചേഴസ് ഉള്ള ഫോണുണ്ട് അത
ഉം
ഇപ്പൊ ആൻഡ്രോയിഡ് നല്ല സെക്യൂരിറ്റി ആണല്ലോ
ആഹ് ആഡ്രോയിഡ് നല്ല സെക്യൂരിറ്റി ആയി ഇപ്പം മുമ്പ് ഐഫോണിരം സെക്യൂരിറ്റില്ല ഐഫോൺ സെക്യൂരിറ്റി ഇല്ലെന്നല്ലേ ഇപ്പോഴും ഉണ്ട് ആൻഡ്രോയിഡും മെച്ചപ്പെട്ട് വന്ന്പ്പ
ഉം അതുകൊണ്ട് എല്ലാരും ചൂസ് ചെയ്യും
മെയിൻ കാരണം ഇതായിരുന്നു
സെക്യൂരിറ്റി പിന്നെ പക്ഷെ വീഡിയോസ് ഒക്കെ എടുക്കാൻ കിടിലം ഐഫോണ തന്നെല്ലേ
ആഹ് അത് സത്യം ഈ ലൂസിഫർന്ന് ലൂസിഫർല്ല എംമ്പുരാന്ന് പറയുന്ന സിനിമയില് അയിലൊരു ഷോർട്ട് ഐഫോണില് എടുത്തിന് ഐഫോൺ സിക്സ്റ്റി പ്രോ മാക്സില് ഉം തന്നെ ആഹ എമ്പുരാനില്
അങ്ങനെയൊക്കെ ഫോണും യൂസ് ആക്കോ ടാ
എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും ഓ
അപ്പൊ ഈ സിനിമ ഫീൽഡിലൊക്കെ അവര് ഫോൺ യൂസാക്കി എടുക്കുന്നുണ്ടല്ലേ
എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഐ ഫോൺ സിക്സ്റ്റി പ്രോ മാക്സിന്റെ ക്യാമറ അത്രയും അഡ്വാൻസ്ഡ് ആണ് എനിക്ക് തോന്ന്ണെ ഈ പൃഥ്വിരാജ് തന്നെ ഈ ഇടക്ക് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഐ ഫോൺ സിക്സ്റ്റി പ്രോമാക്സ് എടുത്തതായിട്ട് ഒരു ഷോർട്ട് എടുത്തിട്ടുണ്ടോ
സീൻ തന്നെ അപ്പം എന്തെല്ലാം അവർക്ക് അതൊരു പരസ്യമായി
പരസ്യമായി അതെ
എന്നാലും അത് പിന്നെ അത് എഡിറ്റ് ഒക്കെ ചെയ്യുന്നവരെ കഴിവ് അത്രത്തോളം വേണം അല്ലേ
ആഹ അതും വേണം
അത് വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത്
ഐഫോണിൽ തന്നെ ഇൻബിൽട്ടായിട്ട് കുറേ എഡിറ്റിംഗ് സോഫ്‌റ്റ്‌ വെയർസ് ഉണ്ട്
ഉം പക്ഷെ ഈ ആൻഡ്രോയിഡ് പോലത്തെ യൂസ് അല്ലല്ലോ അതില് എന്ന് വെച്ചാൽ അതില് മാ റ്റങ്ങളില്ലേ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ വേറെ
സത്യ അതിൻ്റെ വോയ്സ് ഫുള്ള് മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ട് അത് എടുത്ത് ഉപയോഗിക്കാൻ നിന്നാ അങ്ങനെ തൊട്ടിരിക്കും ഉം നമ്മളിന്നെ പഠിക്കണം അതിനെപ്പറ്റി നമ്മളിങ്ങനെ നെക്കണതൊക്കെ മാറിപ്പോവും
ബാക്ക് എറങ്ങുന്നതൊക്കെ പാടാണ് വെ
ആഹ ബേക്കെറങ്ങാനൊക്കെ പാടാണ്
പക്ഷെ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് പറ്റുന്നില്ല അത് മാത്രല്ല അയില് ഈ ഫോട്ടോസൊക്കെ വരുന്ന ഗ്യാലറിയിൽ തന്നെ നല്ല മാറ്റം ഉണ്ട്
ആഹ് ആഹ് അതെ അല് ഗാലറിൽ ഇപ്പോ നമ്മളൊരു ഫോട്ടോ അടക്ക അയക്കണമെങ്കിൽ അത് സേവ് ചെയ്യണം വേറെ എന്തരൊക്കെ ചെയ്യണം ഭയങ്കര എന്താണ് ചുറ്റാണ് സംഭവം നമ്മള് ഇപ്പൊ ആൻഡ്രോയിഡിലാണെങ്കിൽ ഇങ്ങനെടുത്ത് ഷെയറെയ്തങ്ങ് അയക്കുക അയില് ഇല്ല മെനക്കേടാണ് മെനക്കേടാണ് അത് ഉപയോഗിക്കണാ ക്ക് അറിയാൻ പറ്റൂല്ല
ഉം പക്ഷെ അത് അതുായിട്ട് ഒരു കുറച്ചു നാൾ ആകുമ്പോ പിന്നെങ് സെറ്റ് ആവുല്ലോ
അതാവും ആ സെറ്റ ആവും
എന്നാലും നല്ല ഫോണുകളോകെ ഉണ്ടല്ലേ ഇപ്പം
ആ ഇപ്പം ഫോണുകളേ ഉള്ളൂ ചവറ് കണക്ക് ഫോണുകൾ
ഉം ഒരു നല്ല ജോലിയൊക്കെ മേടിച്ചിട്ട് വേണം ഇ എം ഏ യിൽ ഒരു ഫോൺ എടുക്കാൻ
വല്ലാം ജോലി വേടിച്ച് ഇ എം ഐൽ എടുക്കണ എന്തിന് റെഡി ക്യാഷ്യാട്ട് അങ്ങേഡ്
ഉം സ്റ്റാർട്ടിങ്ങ്‌ സാലറി മുപ്പത്തിരണ്ടായി ഫോൺ നോക്കി വെച്ച അമ്പതിന്റെ അമ്പത്രണ്ടിന്റെ യിരിക്കും
അത് രണ്ടു മാസം മണി എടുത്തിട്ട് പൈസ മുഴവാൻ അങ്ങ് എടുക്കണം അത്രയ ഉള്ളൂ ഇ എം ഐ ഇ എം ഐക്ക് ഇടുമ്പം റേറ്റ് ഒക്കെ ഇപ്പം അറുപതിനായിരം രൂപയുടെ ഫോണിന് അറുപത്തഞ്ചാകും ഇ എം ഐ ഇടുപ്പഴ്
റെഡി ക്യാഷ് ആണ് നല്ലതല്ലേ എപ്പോഴും
റെഡി ക്യാഷാണ് നല്ലത് അതാവുമ്പോ നമുക്ക് വെർത്തായിരിക്കും മറ്റത് അവർക്ക് ലാഭമാണ് അതായത് ഫോണിന്റെ ഫിനാൻസ് ചെയ്യുന്നവർക്ക് ഓരോരുത്തി ഇപ്പപ്പോ ഓരോ ബാങ്ക് ആരിക്കും ഫിനൻസ് ചെയ്യണ ബജാജ് അങ്ങനെ എന്തൊരോക്കെയോ സാധനങ്ങളുണ്ട് ആഹ്
അം ഇ എം ഐ അതാണ് അവര് പ്രോ പ്രോത്സാഹപ്പിക്കുന്നല്ലേ നമ്മടടു എം എ ഇട്ടെടുക്ക് ഇ എം ഐ ഇട്ടെടുക്കാൻ പറയുന്നത്
അതെ ആഹ്
അതിന്റെ പിന്നില് സത്വം ഇതായിരുന്നു
ഉം മാത്രം മതി ഇത് മാത്രം മതി എന്നൊക്കെ പറയും
ആഹ പക്ഷെ ഇപ്പൊ എല്ലാർക്കും ഇ എം ഐ ഉണ്ട്ടെടാ എന്തിനെങ്കിലും ഒക്ക ഇ എം ഐ ഉണ്ട് വണ്ടിക്കോ ഹോണിനോ എന്തിനെലൊക്കെ
സത്യം ഇപ്പൊ ഇയമ്മ ഇല്ലാത്തരെ വീട്ടുകാരില്ല അത് പിന്നെ ഇത്ര ഇത് ചെയ്യുമ്പം എല്ലാരും അയില് വീണു പോവും
ഉം സേഫ്ല്ലേ നമ്മളെ കയ്ൽ സാധനം എത്തുവല്ലോ
ആ ഫ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ആവശ്യമുള്ളപ്പോ കൊടുത്താ ആഹ് മന്ത്ലി ഒരു എമൗണ്ട് മാറ്റിവെച്ചാപോരെ നമുക്കത് ഉപയോഗികയും ചെയ്യാം അല്ലെങ്കിൽ പൈസ ശേഖരിച്ച് ശേഖരിച്ച് വെച്ച് കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക്ത് മേടിക്കാൻ പറ്റും അങ്ങനെ നോക്കുമ്പോ എല്ലാരും ഇ എം ഐ പ്രിഫർ ചെയ്യും
അതാണ് നല്ലതെന്ന് തോന്നുന്നു ഉ എന്നാ പിന്നെ മഴയൊക്കെ ഇടാ എവിടാ എന്നാ പിന്നെ വെക്കട്ടാ എന്നാ
ആഹ് ഹ എന്നാപിന്ന ശരി
ഓ ശരി
ഓക്കെ ഓക്കെ